ഹലോ
ആ കേക്കാൻ പറ്റുന്നുണ്ടോ
ആ കേൾക്കാം
എന്നടക്കമായിരുന്നോ
ഞാൻ ചുമ്മാ റീൽസൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു
ആ വൈകുന്നേരത്തേക്കുള്ള ഫുഡൊക്കെ ആയോ
ആഹ അതമ്മ ഇവിടെ വെക്കുന്നുണ്ട്
ആഹ പിന്നെ വീട്ടില് എല്ലാരുന്ത്യ ഏ ആഹ എല്ലാരും ഇവിടിണ്ട് എല്ലാരും ഹോണി പരിപാടിയാണോ
ആഹ് ഹെല്ലാരു ഫോൺ കേട്ടിരിക്കുന്നു അവിടെയോ
ഇപ്പം എല്ലാവരും അല്ലെങ്കലും ഫോണിലാണല്ലോ ഫുൾ ടൈം
ആ അതെ അവധീം കൂടി ആയോണ്ട്
അവധിം കൂടാ
ഉം
ആ പിള്ളോരും വലിയരും എല്ലാരും അങ്ങനെയാ നേരത്തെ പിള്ളോരൊക്കെ ഒരു വെക്കേഷൻ ആയി കഴിഞ്ഞാല് കളിയും ചിരിയയും ഒക്കെ ആയിട്ട് നടക്കുന്നത ഇപ്പം വെക്കേഷൻ ആയി കഴിയുമ്പോത്തേക്കും എല്ലാരും ഫോണിൽ കയറി ഇരിക്കും വീട്ടിനകത്ത്
ആ അതെ ഇപ്പ എല്ലാവർക്കും ഫോം മതിയല്ലോ
ഫോൺ
ഇപ്പത്തെ പിള്ളേർക്ക് കളിക്കണമെന്നൊന്നും അനെയൊന്നും ഇല്ലോ
പി ഇല്ല പിള്ളേർക്ക് ഫോണ് മാത്രം മതി കുഞ്ഞുങ്ങളുടെ പേരെ ഫോണായിരിക്കുന്ന ഇപ്പൊ കുഞ്ഞുങ്ങളെ നല്ല കുഞ്ഞുങ്ങളെ വലിയൊരു ഇപ്പം
സത്യം
അത്തൊക്കെ എല്ലാരും പിള്ളാരും അലൊകത്തെ പിള്ളേരും എല്ലാരും കൂടെ കൂടി കളിയും എന്തെ സായിരുന്നു
അതെ അതെ അതൊക്കെ ഒരു കാലം ഇപ്പം അതൊന്നുമല്ല എല്ലാവരും ഫോണി്കത്ത്
ണ്ടോ ഓരിടത്തും കാണാനില്ല എല്ലാരും കൂടെ കൂടി എന്ന ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നു ബോള് കളിക്കുന്നു ഒ കാണാരുന്നു കണ്ടത്തിലൊക്കെ പോ എല്ലാം ചുമ്മ കടക്കുവ അവരെ വെളിയിലേക്ക് കാണാൻല്ല
എല്ലാർക്കും ഫോൺ കിട്ടിയ രാവെ ഒട്ട് വൈകിട്ട് വരെ ഫോൺ നാത്ത്
ആ ആ കേക്കാലോ അല്ലേ
ആഹ കേക്കാം
ആഹ ഉം ഇവിടെ അതെ പിള്ളോരരോടൊക്കെ കളിക്കാൻ പോകാൻ പറഞ്ഞാ വേണ്ട അവർക്ക് കളിക്കണ്ട അവർക്ക് ആ ഫോണ് മതി എനിക്കസും പരിപാടിയായിട്ട്
അതെ ഫോൺ നാത്തുംണ്ടല്ലോ ഗെയിമ ഒക്കെ എല്ലാവർക്കും
ഇപ്പൊ അത്യാവശ്യംല്ലാവർക്കും ഫോ ഉണ്ട് പണ്ടെന്ന് പറുമ്പൾ അങ്ങന ഫോൊന്നും ഇായിരുന്നില്ല ആ ഒരു ഫോ ഉപയോഗിക്കുന്നില്ലായിരുന്നല്ലോ
അതെ അതെ ഇപ്പൊ ചെല വീട്ടിൽ എല്ലാർക്കും ഫോണെണ്ടല്ലോ
ആ നേരത്തെ ടച്ച് ഫോണൊന്നും ഇല്ലല്ലോ ആർക്കും അപ്പം പിള്ളേരെ സെറ്റ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി കളിക്കുകയും കളിക്കാനും പിടിക്കാനും പോകുയിരുന്നല്ലോ ഇപ്പൊ ടി വി പോലും ആർക്കും കാണണ്ട ഫോണിനകത്ത എല്ലാ വിവരങ്ങളും ഇരിക്കുന്നവടത്തിരുന്ന് എല്ലാ വിവരങ്ങളും അറിയുകയും ചെയ്യാം ഫൂണും കൊണ്ടല്ലേ നടപ്പ എല്ലാം
അതെ
പിന്നെ വേറെന്നെയ ഉണ്ട്
വേറെന്നാ അവിടെ അത്താഴൊക്കെ ആയോ
ണ്ടാവ അഹ് കേക്കാ
ആഹ കേക്കാം
വൈകുന്നേരത്തേക്ക് എന്നാ വെച്ചു ഫുഡൊക്കെ ആഹ വിെക്കുന്നതേ ഉള്ളല്ലേ
ആ
ആ് ഇവിടെ ഫുഡൊക്കെ ആയി റെഡിയ ആയി എനി കഴിച്ചാൽ മതി ഇടെ പിള്ളേർ ഇന്നലെ ഇതുപോലെ ഈ പറഞ്ഞ പോലെ ഫോൺ ചെയ്തു മ
ഫോണൊള്ളോണ്ടരിക്ക ക്കെ ഇരുന്നോളും
മതി രാവിലെതൊട്ട് ഫുള്ള് ഫോണില്ല അതുകൊണ്ട് നമ്മുടെ പരിപാടി നടക്കും ആ നമ്മുടെ പണികളെല്ലാം നടക്കും
ആ ഇനിയിപ്പോ ഒരാഴച കൂടിയല്ലേ ഉള്ളൂ
വെക്കേഷൻ എന്നായിരുന്നു പരിപാടി
എന്നെ പരിപാടി ഇങ്ങനെ കസിൻസിന്റെക്കെ വീട്ടിൽ പോയി ചുമ്മാ ഇങ്ങനെയൊക്കെ
കറങ്ങി നടന്നു അതെ ആ
അതെ
വെക്കേഷന് വേറെ ടൂറൊന്നും പോയില്ലേ
ടൂർ ഒന്നും പോയില്ല
ഇവിടെ ഒത്തിരി ടൂറൊന്നും പോയില്ല വെയില് ഭയങ്കര വെയിലല്ല ചൂടല്ലായിരുന്നോ ചൂട് കാരണം വെളിയിലേക്ക് ഇറങ്ങാൻ പറ്റത്തില്ലായിരുന്നല്ലോ ഇ
വെളിയിലും ഇറങ്ങത്തില്ല വീട്ടിലും ഇരിക്കത്തില്ല പാമ്പ് കാരണം എവിടെ പോയി ഇരിക്കാനും പറ്റത്തില്ല അടച്ചുപൂട്ടിയിരിക്കാനേ പറ്റുള്ളൂ
കഥക പോലും ഒന്ന് തുറന്നിടാൻ പറ്റത്തില്ലായിരുന്നു ആ ഒരവസ്ഥയല്ലായിരുന്നോ
സത്യം
അതുകൊണ്ട് ഈ പ്രാവശ്യം എങ്ങും ആ ഫുൾ ടൈം ഫാൻ ഇട്ടാ കിടക്കണെ രാത്രിയിലും പകലും എല്ലാം അതുപോലെ ചൂടു അല്ലേ ആഹ നല്ല കര ബില്ല ആകും അത്രയും ആയിട്ടുണ്ട് വെക്കേഷൻ ആവുകൊണ്ടെങ്കും വെളിയിലേക്ക് ഇറങ്ങാനേ പറ്റിയില്ല അവിടെ ഇവിടെയൊക്കെ പോണോന്നൊക്കെയ ഓർത്തിരുന്നാ
ഇപ്പൊ പിന്നെ മഴ
ആ ഇപ്പൊ മഴയായി ആ ഇപ്പം മഴ തുടങ്ങിയേ ഇതിന് മുമ്പത്തെ കാലാവസ്ഥ പോലെ കാലാവസ്ഥയേ അല്ലല്ലോ ഇപ്പം അന്ന് ചൂട് കാരണം ഇറങ്ങത്തില്ലായിരുന്നു ഇപ്പൾ പിന്നെ ചെറിയ മഴ കിട്ടാൻ തുടങ്ങി
ഇനി ഇപ്പ സ്കൂളും കൂടി തുറക്കുമ്പോം ഭയങ്കര മഴയായിരിക്കും
സ്കൂള് തുക്കുമ്പോം പിള്ളേർക്കെല്ലാം ഇനിയിപ്പം മഴയേത്ത് നനഞ്ഞ് കുളിച്ച് പോകേണ്ട അവസ്ഥയാണ്
അതെ പനി
ഇപ്പ തന്നെ തുടങ്ങി പനിയും പിള്ളേർക്കെല്ലാം ചെറിയൊരു മഴ വന്നതേ ഉള്ളൂ ഇത്രയും നാളും ചൂടിന്റെ പ്രശ്നങ്ങളായിരുന്നു ചൂട് കാരണം അങ്ങനെ ഇങ്ങനെയാ വെളിയിലേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല വീട്ട വീട്ടിനകത്ത് അടച്ചുപൂട്ടിയിരിക്കേണ്ട അവസ്ഥയൊക്കെ ആയിരുന്നു ഒന്ന് ജനല് പോലും ഒന്ന് തുറക്കാൻ പറ്റത്തില്ലായിരുന്നല്ലോ ആ പാമ്പ് ഫുൾ ടൈം പാമ്പ് പാമ്പുണ്ട് പാമ്പുണ്ടൊന്നും പറഞ്ഞ്
സത്യം ഫോ
എപ്പ എവിടെ നോക്കിയാലും അവിടെ പാമ്പ് കടിച്ചു ഇവിടെ പാമ്പ് കടിച്ചു എന്ന് മാത്രമേ കേൾക്കാനുള്ളായിരുന്നു അതുകൊണ്ട് പിള്ളാരെ ഒന്ന് വെളിയിലേക്ക് പോലും വിടാൻ പറ്റത്തില്ലായിരുന്നല്ലോ നമക്ക് പേടി കാരണം അന്നിട്ട് അത്രയും ചൂടായിട്ട് പോലും കഥകും ജനലും തുറന്നിടതെ അടച്ചുപൂട്ടിയിട്ടിരിക്കുകയായിരുന്നു പിന്നെ ഫൻ ഉള്ളത്കൊണ്ട് പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാമായിരുന്നു രാവിലെ രാവിലെ തൊട്ട് ഫാനിലായിരുന്നു നിന്നോണ്ടിരുന്ന രാവിലെ കിടക്കുന്ന ഫുൾ ടൈം ഫാന് അതിന്റെ ഇപ്പൊ കറണ്ട് ബില്ലില് അറി അറിയുകേയ ചെയ്യാം
അതെ എ സിയ ഒക്കെ ഉണ്ടെങ്കിൽ അതിലും കൂടുകയും ചെയ്യും
ഉം അങ്ങോട്ട് ഇതുപോലെ ചൂടായിുന്നല്ലേ ആഹ നാട്ടപുറത്തോട്ട് ഭയങ്കര ചൂട്
അതെ ഇവിടെൊക്കെ എങ്ങനെയാണെങ്കിൽ പിന്നെ അവിടുത്തെ കാര്യം പറയണ്ടല്ലോ
ഉള്ളുന്ന് ചൂടെ അതുപോലെ എത്ര അടുത്ത് ഇതുപോലെ സൂര്യഘാതം ഏറ്റ ഒത്തിരി പേർക്ക് കയക്കുകയും ചെയ്തിട്ടുണ്ട് ചൂട് കാരണം വെളിൽ പണിയുന്നവർക്കൊക്കെ ആഹ നമ്മക്ക് ന്നും അറിയതില്ല പക്ഷേ വെളിയിൽ പണുന്നവർക്കൊക്കെ അത് ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു ചാ സൂര്യാതഏൽക്കുന്നെ
ന രാവിലെ തോട്ട് കിടന്ന് പണിയുന്നതല്ലെ
അപ്പൾ ചൂട് കേഏക്കുമ്പോൾ നമ്മള് പിന്നെ കഥക് അടച്ച് പേരക്കാത്തിരിക്കുംന്ന് പറഞ്ഞാല് അങ്ങനെ ഇരിക്കാൻ പറ്റാത്ത സാഹചര്യം ഉള്ളവരില്ല ഉണ്ടല്ലോ അവരവർക്ക് ജോലി ചെയ്ത് ചെയ്യാൻ പോയില്ലെങ്കില് അവരുടെ വീട് പട്ടിണിയകുയല്ലേ ആഹ അങ്ങനെ നോക്കാനും പറ്റത്തില്ലല്ലോ എന്നാലും ഇപ്പോൾ ഒത്തിരി ആശ്വാസംുണ്ട് ഇപ്പോൾ ഒരു മഴ കിട്ടാൻ തുടങ്ങിയ പിന്നെ പക്ഷെ ഇനിയിപ്പോ മഴ തുടങ്ങി കഴിയുമ്പോ അതിന്റേതായ ഇത് തുടങ്ങും ഈ ആ ഈ കഴിഞ്ഞടയ്ക്ക് തന്നെ ഒരു മഴ പെയ്തപ്പം അവിടെ എവിടെൊക്കെ കാറ്റും കാ ആ നാശനഷ്ടങ്ങൾ ഒത്തിരി ഉണ്ടായി ക്കെയിരുന്നുഅതന്നെ എങ്ങനനങ്കില് മഴ പെയ്താലും വെയിലാണെങ്കിലും എല്ലാം കണക്കാം മഴയത്ത് ഒത്തിരി നാശനഷ്ടം ഈ പ്രാവശ്യം തന്നെയുണ്ടായി ഈ വേനൽമഴ ഒ ഒത്തിരി അപകടങ്ങളും ഉണ്ടാകുന്നേ അതാ ഒരു മഴയൊക്കെ വന്ന് കഴിഞ്ഞാലേ? ആഹ് അത് ഒത്തിരി ഇടിമിന്നലേറ്റു അതേന്നെ ഇപ്പഴത്തെ വേനൽമഴെ ത്തെ ഇടിയും മിന്നലും ഭയങ്കരവായിട്ടൊണ്ട്. ഈ പ്രാശം ഇടിമിന്നിയിലേറ്റ് കൊറേ പേര് മരിക്കേം ചെയ്താരുന്നു ഒത്തിരി പേർക്ക് അപകടം സംഭവിച്ചു.
ആഹ് അതെ അതെ ഇതിപ്പോ മഴവന്നാലും വെയില്വന്നാലും വെളില് എറങ്ങാൻ പറ്റാത്ത
വെയിലത്തങ്ങനെ. മഴയത്തിങ്ങനെ. അയന്നാ മഴയാ
ഇങ്ങനെ എപ്പളാ ഇടിയും മിന്നലും വര്ന്നെന്നും പറയാൻ പറ്റത്തില്ല അതാണ് വേറൊരുകാര്യം.
നമ്മൾ ഉദ്ദേശിക്ക്‌ന്നപോല്ലല്ലേ പെട്ടെന്നാ ഇടി മിന്നിലൊക്കെ സംഭവിക്ക്‌ന്നെ. അതാ സമയത്ത് വെളിയിലൊക്കെ നമ്മള് പറയാൻ പറ്റത്തില്ല ചെലപ്പോ നമ്മളാ സയത്ത് വെളിലാരിക്കും. പെട്ടെന്നൊന്ന് ഓടി മാറാനോ കേറാനോ നമുക്ക് പറ്റാതെ വരുമ്പഴത്തേക്കുവേ അകത്തിരിക്കുന്നവര് പിന്നെ സുരക്ഷിതായിട്ട് എങ്ങനെലും ഇരിക്കൂന്ന് വെക്കാം. പൊറത്തൊള്ളൊർക്കൊക്കെ എന്നെ ചെയ്യാ
ആഹ് പറയാൻ പറ്റത്തില്ല ഇന്നലൊക്കെ എണ്ടെങ്ങനെയാ വര്ന്നെന്ന്.
അത് തന്നെയാ നമ്ക്ക് പേടിയാവും അതുപോലത്തെ സാഹചര്യത്തിലായിപ്പം. മഴയും ഇ മേ വേനൽമ
ഇതിപ്പം മഴ വര്മ്പം വീട്ന്റാത്തും വിശ്വസിച്ചിരിക്കാനും പറ്റത്തില്ലല്ലോ?
അങ്ങനെയാ എന്നാ ചെയ്യാനാന്ന് പറ ഓരോ കാലാവസ്ഥ വര്മ്പത്തേക്കുവേ? ഓരോ സ്ഥലത്തും നമ്മള് കേൾക്കുന്നല്ലേ വ്ടെ ഇവ്ടെക്കെയെ അങ്ങനെ സംഭവിച്ചു. ഇങ്ങനെ സംഭവിച്ചു. ആഹ് സത്യം നമ്മടെ അട്ത്ത് വരെ യോ ണ്ട് അങ്ങനെ എന്നാ ചെയ്യാനാ? ഉം അവ്ടെ സുരക്ഷിതാണോ അതോ? എങ്ങനെയ വീടൊക്കെ അട്ത്തൊക്കെണ്ടോ ആഹ് ഇവ്ടെ കൊഴപ്പൊന്നുല്ല ആഹ് ഒറ്റപ്പെട്ട വീട്കളൊക്കെഒള്ളടത്താ ഒത്തിരി സൂക്ഷിക്കേണ്ടതെ. നമുക്കും ഇവ്ടെ അങ്ങനെ വല്ല്യ കൊഴപ്പൊന്നുല്ല
ആം
പിന്നെ മഴയൊക്കെവര്മ്പൊ കാറ്റൊക്കെ വന്നാല് ഭയ ഒരു പേ ടിയൊള്ള് ഭയങ്കര കാറ്റൊക്കെ വന്ന് കഴിഞ്ഞാല്
ആഹ് കാറ്റ് വരുമ്പത്തേ ഒര് പ്രശ്നൊള്ള് അല്ലാതെ വെള്ളംകേറുവോ? അങ്ങനെള്ള പ്രശ്നങ്ങളൊന്നുല്ല.
ക്കെള്ളത് കൊണ്ട് അങ്ങനൊര് പ്രശ്നംഒണ്ട്. പിന്നെ അല്ലാതെ വേറെ പേടിക്കേണ്ട കാര്യങ്ങളൊന്നും നമ്മുടെ അടുത്തുംഇല്ല പിന്നെ
ആഹ് അതുപോലെ ഇപ്പത്തെ മഴ പെയ്യുന്നേന് മുമ്പെ ഒര് കാറ്റല്ലേ വര്ന്നേ ഭയങ്കരഒര് കാറ്റാണ്. ആഹ് മഴ അത്രോം പെ യ്യുന്നില്ലെങ്കില്.
അതെന്നെ.
റ്റ് ഭയങ്കരവാ അത്കൊണ്ട്
ആഹ്
എങ്ങനാന്നറിയില്ല ഓരോ സമയത്തും ഓരോ ഇതിലല്ലേ വര്ന്നെ.
ശെരി എന്നാ എന്നാ ഇനി എടക്ക് വിളിക്കാവേ. ആഹ് ആഹ് ഓക്കെ
ആഹ് ഓക്കെ ശെരി എന്നാ.